ഹലൊ ഞ്ഞോളൂ
ഹലോ
ഹലോ
ആ പറഞ്ഞോ?
എന്തെടുക്കുവായിരുന്നു
ആ ഇവിടെ താണ്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു
കാറ്റും കൊണ്ട് വെറുതെ കിട
ഓ
എന്താ അങ്ങനെ
അല്ലെ ഉച്ച സമയൊക്കെല്ലേ അപ്പൊ ക്ഷീണം
ഉച്ച സമയത്തൊക്കെ ആണെങ്കി കിടന്നുറങ്ങുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലയല്ലല്ലോ
കിടന്ന ഉറങ്ങുന്നില്ലല്ലോ ജസ്റ്റ് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുന്നു
റസ്റ്റ് എടുക്കുമ്പം വെറുതെ റസ്റ്റ് എടുക്കുവോ
ഓ
വെറുതെന്ന് പറഞ്ഞാ ജസ്റ്റ് വെറുതെ കിടക്കുവേ ഞാനിങ്ങനെ ഒരു സിനിമ കണ്ടൊണ്ടിരുന്നയ ദ കേഡ്സ് ഓഫ് ലാൽ അറോൺ ആന്ന് പറഞ്ഞൊരു ഹോറർ പടം
ഓ ഹൊറർ പടാവന്ന ഇഷ്ടം
എനിക്ക് ആക്ച്വലി ഇംഗ്ലീഷ് ആയിട്ടുള്ള ഹൊറർ ഫിലിംസ് ഒക്കെ ഒറ്റക്കിരുന്ന് കാണാനൻ അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്നൊരാള ഇയാള് ഇംഗ്ലീഷ് പടോക്കെ
ആഹ് എനിക്കും പ്രേതത്തിന്റെ ഒക്കെ ഇഷ്ട്ടവാ പക്ഷെ അങ്ങനെ ഒറ്റക്കിരുന്ന് കാണത്തൊന്നുവില്ല.
ഇംഗ്ലീഷ് പടം കാണാറുണ്ടോ?
ഇല്ല
ഇംഗ്ലീഷ് പടം കാണാറേ ഇല്ല. ഇതുവരെ ഒന്നു പോലും കണ്ടിട്ടില്ലേ
അനിയൻ കാണുമ്പോ കൂ ഇവിരുന്ന് കാണാറുണ്ട് ചിലപ്പഴൊക്കെ
ഏറ്റവും അവസാനായിട്ട് കണ്ട പടം ഏതാ?
എനിക്ക് അങ്ങനെ പേര് ഓർമ്മയൊന്നു ഇല്ല പക്ഷെ കാണും
ഏതായി എങ്ങനത്തെ ഭാഷയിലുള്ള പടം ശേ ഏത് ഭാഷയിലുള്ള പടങ്ങൾ കാണാനാ ഇഷ്ടം?
എനിക്ക് മലയാളവാ ഇഷ്ടം
തോ എന്നതുകൊണ്ടാണോ അ
ആഹ് അങ്ങനെ അങ്ങനെയാന്നൊന്ന് വെച്ചാ അങ്ങനെയാന്നും പറയാം നമുക്കിഷ്ടപ്പെട്ട് നമുക്ക് കേൾക്കുമ്പം പെട്ടന്ന് മനസിലാവുന്നതോ നമ്മക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും ഏഹ് ഞാനാ ഒരു ടൈപ്പാ എനി ക്കങ്ങനത്തൊക്കെയാ ഇഷ്ട്ടം മലയാളം
മലയാളം അല്ലേ കൂടുതല് കാണാറ് തമിഴ് കാണാറില്ല
തമിഴും സിനിമകളൊക്കെ കാണാറുണ്ട് ആ മനസ്സിലാവാറുവോണ്ട് എന്നാലും കൂടുതലും മലയാളവാ കാണുന്നേ
ഹിന്ദി സിനിമകളോടുള്ള അഭിപ്രായം എന്താ
ഹിന്ദി സിനിമകള് പാട്ടൊക്കെ കേക്കാറുണ്ട് പഷേ സിനിമയൊന്നും അങ്ങനെ കാണാ റില്ല കണ്ടിട്ടില്ല
കണ്ടിട്ടില്ലല്ലേ അതെ ല്ലേ
ഇയാള് കണ്ടിട്ടൊണ്ടോ
ആ ഹിന്ദി പടങ്ങൾ പലതും കണ്ടിട്ടുണ്ട് ഞാൻ
ആഹ്
ഹിന്ദി എനിക്കങ്ങനെ ഭാഷ വ്യത്യാസം അങ്ങനെ ഒന്നുല്ല ഞാൻ ഏത് പട തമിഴായാലും, കന്നഡ പടങ്ങളായാലും, ഇംഗ്ലീഷ് ആയാലും, സ്പാനിഷ് ആയാലും അങ്ങനെ ഭാഷാബന്ധിതമായിട്ട് ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല ഞാൻ സിനിമകൾ കാണാറിരിക്കാറ് സിനിമ എന്ന് പറ പറയുമ്പോ ഏത് തരത്തിലുള്ള സിനിമയായാലും എനിക്ക് കാണാൻ ഏ അ ഒരു സയന്റിഫിക് ആയിട്ടുള്ളതും അല്ലാതെ തന്നോള്ള എന്തെങ്കിലും ആശയമൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന അത്തരത്തിലുള്ള കുറെ ചലച്ചിത്രങ്ങൾ ഉണ്ടല്ലോ അതിന് അങ്ങനത്തെ ഉള്ള ഫിലിംസിനു കൊണ്ടാണ് എനിക്ക് താല്പര്യം
ആഹ് ഇഷ്ടപ്പെട്ട നടൻ ഏതാ ഓ
ഇഷ്ടപ്പെട്ട നടൻ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡിക്കാപ്രിയോനെ ഇഷ്ടമാണ് ജോണിടുപ്പിനെ ഇഷ് പിന്നെ ഞാൻ എനിക്ക് ഓബിയസിലി എനിക്ക് തമിഴിലോട്ട് വരിവാണെങ്കി എനിക്ക് കമൽഹാസൻ സൂര്യ അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ആണ് പിന്നെ ബോളിവുഡിലോട്ട് വരിവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബോളിവുഡിലെ ഇഷ്ടപ്പെട്ട നടൻ എന്ന് ചോദിച്ച എനിക്ക് ആദ്യം മറുപടിതരി എനിക്ക് അമീർഖാനെ ഇഷ്ടമാണ് പിന്നെ ഈ മലയാളത്തിലോ വരുമ്പോൾ എനിക്കിഷ്ടം ഇ ഏതായിരുന്നു ഇന്നസെന്റ് പിന്നെ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ടല്ലോ കോമഡിയൊക്കെ ചെയ്യുന്ന പുള്ളി പിന്നെ നമ്മുടെ മോഹൻലാൽ
പുതിയ നടന്മാരൊന്നും ഇഷ്ടവല്ലേ
വിദേശം
എന്തോ
പുതിയ നടന്മാരന്ന് ഉദ്ദേശിച്ചാൽ ല്ലെ എന്താണ് ഉദ്ദേശിച്ചേ
ഇപ്പോഴത്തെ പുതിയ നടന്മാരൊക്കെ ഇല്ലേ മോഹൻലാല് കഴിഞ്ഞു മോഹൻലാലൊക്കെ തന്നെ എന്നാലും ഇപ്പൊ പുതിയതായിട്ട് അവരുടെ മക്കളും അങ്ങനെയൊക്കെ ഓരോ നടന്മാര് ആയിട്ടുണ്ടല്ലോ
അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉള്ളൊരു നടൻ ഏതാണെന്നോ
ആഹ്
അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു നടൻ ഏ രണ്ടാം തലമുറയിൽ നിന്ന് വരുമ്പോൾ അത് ഇപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ ന്നൊള്ളൊരു ഫഹദ് ഫാസിൽ
ആഹ്
ഫഹദ് ഫാസിലിനെ എനിക്ക് വളരെ ഇഷ്ടം തണുപ്പുള്ള അഭിനയം ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഉള്ളതന്ന് വെച്ചാ ഷറഫുദീൻ അസാദി ആക്ടറണ് പുള്ളിയുടെ ആക്ട് പ്രിയ് വളരേ ഇഷ് ഇഷ്ട്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇവര് രണ്ടുപേരെയാണ് എനിക്ക് പൊതുവേ ഏറ്റവും ഇഷ്ട്ടൊള്ളൊരു കാരക്റ്റർ. പിന്നെ വൈശാഖ് എന്ന് പറഞ്ഞൊരു കാരക്റ്ററുണ്ട് വൈശാഖ് എന്ന് പറ ആക്ടറുണ്ട് വൈഷാകന്ന് പറഞ്ഞ. ആ പുള്ളിയേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ചെയ്ത കൊറച്ച് റോൾസേ ചെയ്തിട്ടു ണ്ടകിലും ഒള്ളെങ്കിലും പുള്ളിടെ റോൾസ്
ആഹ് സിനിമ ഇറങ്ങുമ്പോ കാണാനൊ ക്കെ പോവോ
ആ ആക്ച്വലി ഞാനൊരു ഭയങ്കര ഒരു സിനിമ അടി റ്റായിരുന്നു എനിക്ക് ഒരു പടം എറങ്ങിയ അതിന്റെ എഫ് ഡി എഫ് എസ്. ആദ്യത്തെ ഷോ തന്നെ കാണോന്ന് ഭയങ്കര ആഗ്രഹാ നിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് ആക്ടറിന്റെ അല്ല ഒരു ഡയറക്ടറും ആ ഡയറക്റ്റ് പിന്നെ ക്രൂ നേരത്തെ ചെയ്ത ഒരു പടത്തിനെയൊക്കെ ബേസ് ചെയ്ത ഒരു പുതിയ പടം എറങ്ങുന്നു എന്ന് കേൾക്കുമ്പോ ആ ഡയറക്ടറും ആ ക്രൂവും ആണല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ കണ്ട പടത്തിന്റെ ഒരു ഇമ്പാക്റ്റും അവർ ഇനി എങ്ങനെയാണ് ആ പടത്തിനെ കാണാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതും എന്നുള്ള ഒരു ആകാംക്ഷ മൂലം തന്നെ അവരുടെ പടം റിലീസ് ആകുന്നു എന്ന് അറിയുമ്പോൾ ബുക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ ആ വെളുപ്പിനേഒള്ള ഷോ തന്നെ പോയി കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹാരുന്നു ഒരു കൊല്ലത്തോളം ഞാൻ ഇതിന് അഡിക്റ്റ് ആയിരുന്നു ഏത് ത് പടം എറങ്ങിയാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഒറ്റക്ക് ഞാൻ മിക്കാറും എന്റെ പടങ്ങൾ ഞാൻ ഒറ്റക്ക് തന്നെയായിരിക്കും പോകുന്നത് കാരണം നമ്മുടെ ഫ്രണ്ട്സിനായാലും അവർക്ക് എപ്പഴും വരാൻ പറ്റണെന്നില്ല ലീവ് എടുത്തായാലും ഏഹ് എപ്പഴും വരാൻ പറ്റണന്നില്ല പക്ഷെ ഞാൻ അങ്ങനെല്ലാരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെലും എന്താണെങ്കിലും ശരി ഞാൻ ഫസ്റ്റ് ഡേ ഫസ് ഷോ തന്നെ കാണാറുണ്ടായിരുന്നു
ഒറ്റക്ക് പോയി കാണോ
ആഹ് ഞാൻ മിക്കപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകളും ഒ റ്റക്കാ പോയി കണ്ടിട്ടുള്ള ഞാൻ അങ്ങനെ ഒരടുത്ത് പോണോങ്കി ഞാൻ ഇങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാറില്ല ഇപ്പൊ ഇ ഫു ഡ്‌ കഴിക്കാൻ പോണെങ്കിലോ ഒരു സിനിമ കാണാൻ തോന്നിക്കഴിഞ്ഞാലോ ആരെയും ആരേ ശ് ശ്രയിക്കാറില്ല ഞാൻ എനിക്ക് ഇപ്പോ ഒരു പടം കാണാൻ തോന്നിയന്ന് ഇരിക്കട്ടെ ഞാൻ അപ്പോ നോക്കും ബുക്ക് ചെയ്യും ഒറ്റക്ക് ഞാനങ്ങ് പോകും മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് ഞാൻ തിയേറ്റിൽ ഒറ്റക്ക് പോയിരുന്ന് പടം കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഫുഡ് കഴിക്കാൻ പോണെങ്കിൽ തന്നെ ഞാനങ്ങനെ ര് വിളിച്ചു ചോയിച്ച്. അവര് അവർടെ സമയത്തിന് വേണ്ടി നോക്കി ക്കാറൊന്നുല്ല എനിക്ക് തോന്നിയ ഞാൻ പോയി ഫുഡ് ആയാലും ഏത് റെസ്റ്റോറന്റും ഒറ്റയ്ക്ക് പോയാലും കഴിക്കും എനിക്കിപ്പോ ഒരിടത്ത് പോണംന്ന് തോന്നിയാ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകും ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ പടിശീലിച്ചു പോയി. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന വല്ല്യ ബുദ്ധിമുട്ട് തോന്നാറില്ല
പിന്നെ ഇപ്പൊ ഏതേലും സിനിമ കാണാൻ പോയോ ഈ അടുത്ത്?
ഈയിടുത്ത് സിനിമ കാണാൻ പോയ ഒരു തമിഴ് പടം കണ്ടായിരുന്നു അർജുൻ ആക്ഷൻ കിങ് അർജുൻ നായകനായിട്ടുള്ള ബ്ലാസ്റ്റ് എന്ന പറഞ്ഞൊരു തമിഴ് പടം.
അതും ഒറ്റക്ക് പോയി കണ്ടോ
അതെന്റെ ഫിയാൻസിടെ കൂടാ പോയി കണ്ട
ആന്നോ?
അതെയതെയതെ.
പിന്നെ
തിരിച്ചു പറയാനായിട്ട് നിങ്ങൾ ഇങ്ങനെ സിനിമ കാണാൻ പോയിട്ടുണ്ടോ?
ആഹ് ഞാനും പോയിട്ടുണ്ട്.
ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതാ?
ഞാനും ഒരു തമിഴ് പടം കണ്ടായിരുന്നു.
ആരുടെ കൂടെയാണ് പോയികണ് ഒറ്റയ്ക്ക് പോയോ അതോ ഫാമിലി ആയിട്ട് പോയോ?
അല്ല ഫാമിലിയില്ല ആഹ് ഫാമിലിന്ന് പറയാം.
ആരൂടാ പോയി കണ്ടത്?
ഫാമിലി ആഹ്
ഫാമിലി കൂടെ ഫാമിയില്ലന്നല്ലേ കുറച്ചുംമുമ്പ് പറഞ്ഞത്.
ഫാമിലിയുടെ കൂടെ അല്ല പക്ഷെ ഭാവിയില് ഫാമിലി ആകാവുന്ന
ആകാമുന്നയോ?
ഓ
വ്യക്തമായില്ല?
ഓ അങ്ങ് പോയി കണ്ട്
ഒറ്റക്ക് വരാവോ പത് പതിവായി കാണാറ്
ഞാനങ്ങനെ സിനിമകാണാറൊന്നും പോവാറില്ല ഞാ ഫോണി തന്നെ ഓരോന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങ് കാണാറേ ഒള്ളു
അതെയല്ലേ അപ്പോ ഈ ടങ്ങനെ ഒറ്റയ്ക്ക് പോയി കണ്ടത്?
എന്തോ?
ഈ പടം എന്താ ഒറ്റയ്ക്ക് പോയി കാണാൻ തോന്നിയോ?
ഇല്ല ഞനൊറ്റക്ക് പോയിട്ടില്ല ഞാനങ്ങനെ പോവാറില്ല
ആരെലും കൊണ്ടുപോയാണോ
ട്ടോണ്ട് ആ കൊണ്ട് പോയിതാ
ആരാ കൊണ്ടു പോയത്
അത് നമ്മളങ്ങ് പോയി പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോണോന്നുണ്ട് പക്ഷെ പോയിട്ടില്ല നമ്മളങ്ങനെ. പ്ലാൻ ചെയ്യാറോണ്ട്
അതെയല്ലേ
ആ അതെ അതെ
ഇനി വേറെ ഏതെങ്കിലും പടം എറങ്ങുമ്പോ കാണാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ